കെ
ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആ കേക്കുന്നുണ്ട് പറഞ്ഞോ
ആ എന്തൊക്കെയുണ്ട് വിശേഷം
ഓ നല്ല വിശേഷം മഴ
ആണല്ലേ കാലാവസ്ഥേല്ലേ
ഉം നല്ല കാറ്റും മഴയും
ആണോ
ഉം അവിടെയോ
ഇവിടെ ഇപ്പൊന്ന് മഴൊന്ന് തോർന്ന്ട്ട്ണ്ട് ഇത് വരെ മഴ ന്നേനി ഇന്ന് ഉച്ച് കൊറച്ചൊരു വെയില് കിട്ടീനല്ലോ കൊർച് നേരം പിന്നെ ആകെ മൂടലും മഴെയും ഇതൊക്കെ തന്നെയ ആയി
ഉം ഇവിടെ ഇന്ന് ഫുള്ള് മഴയായിരുന്നു
ആണോ
വെയിലെ ഇല്ലായിരുന്നു
എന്താവോ ഇതിപ്പോ അടിപ്പിച്ച് അടിപ്പിച്ച് ഇങ്ങനെ നല്ല മയ തന്നെയാണ് ഇത് ഇപ്പോ ഒരു വെയിലേ കിട്ടുന്നില്ല
വെയിലെ കിട്ടുന്നില്ല ചൂട് തുണിക്ക് ഒരു ചൂട് പോലും കിട്ട
ആഹ് അതന്നെ ഫുള്ള് തണുപ്പാ അപ്പ ഇടണ ഡ്രസ്സും ഫാന്റെ ആവിശ്യൊന്നും ഇല്ല്യ ഇപ്പൊ അയല്മന്ന്എടുക്ക ഇടതന്നെ
ആഹ ഒന്ന് ചൂടായങ്കില് എല്ലാ ഇടാനും സുഗു ഒള്ളൂ ഇത് തന്നെ ഇത് തന്നെ മ ഏ ആ ഇത്
ച്ച ഏ കാപ്പിയോ
ആഹ ആഹ
ഏ അവിടെ എങ്ങനെ കാപ്പിയാണ് അതിലേക്ക് എന്ത ചപ്പാത്തി അങ്ങനെ എന്തെങ്കലും ആണോ
ആ ചപ്പാത്തിയ അപ്പോ അങ്ങനെ എന്തെങ്കിലും
എന്നാ ശരി എന്നും അങ്ങനെ തന്നെ ഉണ്ടാവല്
ആഹ എന്തേലും മാറ്റി മാറി മാറി മാറി
ആഹ ശരി എന്താ സ്പെഷ്യലായിട്ട് എന്താ കറി എന്താ അയ്യിലേക്ക്
ഇന്ന് സ്പെഷ്യലായിട്ട് ഒന്നും ഇല്ല
അതിലേക്ക് എന്തേ കറി വെയ്യ്ക്കാൻ കിട്ടി
ചപ്പാത്തിയും മൊട്ടക്കറിയാണ്
ഏ ശരി ഉച്ചക്ക് എ ങ്ങനെ കറി ക്കാനൊക്കെ കിട്ടീനോ
ആഹ മീൻ കിട്ടിയായിരുന്നു മീൻ ഉണ്ടായിരുന്നു
പച്ചക്കറികളൊന്നും ഇല്ലല്ലേ
ഏ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു
പച്ചക്കറികള് കയ്യിക്കുവായിക്കൂലേ അവിടെ
ഞാൻ കഴിക്കും എ
ശരി മക്കളൊക്കെ എണ്ടോ സ്കൂളിൽ പോണ മക്കളൊക്കെ എണ്ടോ
ഇല്ല കുഞ്ഞ മോളാ മൂന്ന് മാസയിട്ടുള്ളൂ
ഏ അത് ശരി അപ്പൊ വീട്ടിലായിരിക്കുവല്ലോ റെസ്റ്റിലായിരിക്കല്ലോ ഏ അപ്പൊക്കെ മുന്നിലേക്ക് എത്തല്ലോ ല എണീറ്റ് പോകണ്ട ആവശ്യം ഒന്നും ഇല്ല ഉം എണീറ്റ് പോവണ്ടല്ലോ ഒക്കെ മുന്നിലേക്ക് എത്തല്ലോ ഫുഡ്‌ ഒക്കെ എന്ന് പറയ
ആഹ ആഹ
നമ്മക്ക് ആകെ കിട്ടണ റെസ്റ്റ് ടൈം ആണല്ലേഎഈ പ്രസവിച്ചെടുക്കുന്ന തൊണ്ണൂറ് വരെ ഒള്ള ടൈമേ
അതെ
പിന്നീട്
അതാ അത് അതാ അത് ഇതിന് മാത്രേ കിട്ടൊള്ളൂ രണ്ടാമത്തേക്കേ ആകുമ്പോ പിന്നെ സമയം കിട്ടൂല്ല നടക്കാനും പോകും
ആ ടൈമില് ഞമ്മക്ക് അങ്ങനെ കടക്കാൻ തോന്നൂല്ല പിന്നായിരിക്കും ഞമ്മക്ക് ഒന്ന് കേ കെടന്ന്ണങ്കില് വിയാരിക്കും
അതന്നെ
എന്ത് ഇപ്പൊ ഇങ്ങനായനെക്കൊണ്ട് പൊർത്ത്ക്കൊന്നും എറങ്ങാൻ കയ്യ്ണ്ടാവ് ലല്ലോലേ
ഉം അല്ലാ അത്യാവശ്യം വെലപ്പോ എന്തെങ്കിലുക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യും ഉം. പിന്നെ എന്റെ കുഞ്ഞിന്റെ ഒക്കെ തുണിയൊക്കെ അലക്കും പിന്നെ
വീട്ടില് എങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെണ്ടോ
ഇല്ല കാര്യമായിട്ടൊന്നുല്ല
ഉം ശരി എങ്ങനെ കൃഷിണ്ടാക്കണ ഇഷ്ടാണോ ഉണ്ടാക്കല ഇ നിങ്ങൾക്ക് കൃഷിണ്ടാക്കണഇഷ്ടണോ അത് ഉണ്ടാക്
കൃഷി കൃഷി ചെയ്യുന്ന ഇഷ്ടമാണ് പക്ഷെ എന്തെങ്കിലുമൊക്കെ നട്ട് കഴിയുമ്പോത്തേക്കും കുറച്ചങ്ങ ആയി വരും പിന്നെ എന്തെങ്കിലും ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും എല്ലാം കേറുമ്പോ എല്ലാം പോകവും പിന്നെ അങ്ങനെ വരുമ്പോൾ പാട അങ്ങനെ വരുമ്പോൾ പിന്നെ അതിനോടു- സ്ട്രിക്റ്റ
ആഹ് അതന്നെ.
പിന്നെ ഇടക്ക് തണിമത്താൻ പിടിച്ചായിരുന്നു
ഓ അങ്ങോട്ട് ഇണ്ടായോ?
ആഹ ഉണ്ടായി ഉണ്ടായി കഴിച്ചു
ഏ തണ്ണിമത്തരൊക്കെന്നാ അങ്ങനെ ഒരുവിധ സ്ഥലത്തന്നു ഉണ്ടാവൂലല്ലോ അതിന്റെ നല്ല മണ്ണും കാര്യങ്ങളൊക്കെ വേണല്ലോ അതിന്
അതെ അതെ
അത് നിങ്ങള എങ്ങനെ കുഴിച്ചിടല്ലേ എങ്ങനെ എന്താ വളം എന്താട്ടടുക്കലേ
തണ്ണി തണ്ണിമത്തങ്ങ അത് നോമ്പിനാണെങ്കിൽ തണ്ണിമത്തം വാങ്ങിയതാണ് അതിൻ്റെ അരി കിടന്നിട്ട് വിളിച്ചത
ആണോ ഇങ്ങോട്ട് പ്രത്യേകിച്ച് എന്താ ഇട്ട എടുത്തിട്ടുണ്ടായിരുന്നോ വള
ല്ല ഒന്നും ഇട്ടോട് തില്ലാതെ ഇങ്ങനെ അരി കിടന്ന് തന്നെ കിടന്ന് കിളിച്ചതാ
ആണല്ലേ വലുതായിരുന്നു?
എന്നിട്ട് മൂന്നെണ്ണംണ്ടായിരുന്നു മൂന്ന് തണ്ണിമത്തങ് പിടിച്ചായിരുന്നു അതില് രണ്ടെണ്ണം കിട്ടി ഒരെണ്ണം വെള്ളമായി മഴയായിരുന്നു. അപ്പം പിന്നെ വെള്ളം കയറിയപ്പം ചള്ളായിപ്പോയി
മഞ്ഞ അതോ സാധാ നമ്മളെ അയച്ചു
പ്പ
വലുതായിരുന്നോ അതോ ചെറുതോ?
നല്ല വലുതായിരുന്നു
ആണോ അത്രക്കെ ഉണ്ടാക്കില്ലേ അപ്പോ തോന്നിയിണ്ടാവും കൊറച്ചും കൂടി ഇട്ട്ണെങ്കില്ന്ന്ല്ലേ കാരണം തണ്ണിമത്തനൊക്കെ പറഞ്ഞാല് അപൂർവ സ്ഥല് ക്കെ ആണല്ലോ പിടിച്ച് കിട്ടല് നമ്മള ഇവിടെ ഒരുപാട് കുഴിച്ചിടലുണ്ട് മക്കളായിട്ട അല്ല ആരുതരെ അത്ങ്ങട്ട് പിടിച്ചു കിട്ടിട്ടേ ഇല്ല ഉ അന് വേണ്ടി മത്തനൊക്കെ പിടിക്കൂട്ടോ മത്തനെ അതുപോലെ വേറെള്ള ഈ മൊളക് കള് അങ്ങനത്തൊക്കെ വേഗം പിടിക്കും. മറ്റുള്ളതൊന്നും അങ്ങനെ പിരിക്കൂല കൊറേണ്ട് ഇപ്പ കാക്ക കൃഷി ചെയ്ത് വെച്ചത്. പക്ഷെ ഒന്നങ്ങോട്ട് വലുപ്പം വെക്കും പക്ഷെ ഒന്നും ഇങ്ങോട്ട് റെഡി ആയി കിട്ടൂല
ഉം ഉം
ഒരു പ്രാവശം നല്ല കുഞ്ഞ് തക്കാളി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇണ്ടാക്ക കണ്ടാലേ നമുക്കൊരു ഇണ്ടാക്കാം പിന്നെരു
ആഹ അതെ അതെ അതെ അതെ
മ
ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും കായ അരിപ്പാകുമ്പോ ഒന്നും പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഭങ്ങനെ പാടാ നമ്മളോർക്കും നമ്മളോർക്കും വയേണ്ട ഇതിലെലും വനക്കിട്ടാ ഒന്നും നടളക്കല്ല
അതെ അതെ
ആ
ആ ഒരു വേറെ തന്നെയാണ് പ അതത് സ്വന്തമായിട്ട് കൃഷി ഉണ്ടാക്കി നമ്മൾ അതിന്ന് പറിച്ചും കാണ്ട് കറി വെക്കുമ്പോ അതൊക്കെ ഒരു വേറെ തന്നെ രസം ഇവിടെ ഉമ്മ ഉള്ള ടൈമിലൊക്കെ ഉണ്ട വക്കൽ ഉണ്ടായിരുന്നു വൈതനായിട്ടും വെണ്ടായിട്ടും എന്നട്ട ഇന്റെ മോ വലിയ മോളന്ന് ചെറുതാണന്ന് മോളത് പച്ചക്ക് പറിച്ച് തിന്നേല്
ആ ആഹ്
വൈദനയിലൊക്കെ വേഗം പുയ്ക്കള് വരുല്ലോ വേഗം പുയ് ക്കള് വരുന്ന സാധനാണല്ലോ അപ്പ ഡോളത് പർച്ച്ങ്ങാണ്ട് കഴിക്കും പച്ചക്കന്നെ
ആഹ് ആഹ് എത്ര ഇപ്പ ഇപ്പൊ എത്രല്ലായി
ഓള്പ്പൊ നാൽല്ലാണ്
ഉം ഉം
പിന്നെ രണ്ടാമത്തെ മോള് ഒന്നിലു ആണ് പിന്നെ ഒരു ചെറുത്ണ്ട് അവൾ ക്കൊമ്പത് മാസായിട്ടേള്ളൂ
ആഹ് ആഹ്
അവർക്കിങ്ങനെ രാവിലെ ഒരു മണിയോട് പണി തന്നെയാണ് കാരണം അവർക്ക്ള്ളെ സ്നാക്സ് കൊടുത്തേക്കണം ലഞ്ചിനുള്ള കൊടുത്തേക്കണം പിന്നെ ഓരെ പർഞ്ഞയച്ചിട്ട് നമ്മളൊന്ന് കെടക്കാചാരിച്ചാ അതും നടക്കൂല പിന്നെവട്ത്തതും പിന്നെ അ മറ്റോളെ വൈത്താലേ അത് നടക്കണം പിന്നെ ഓക്ക്ള്ള ഫുഡ്ണ്ടാക്കി കൊടുക്കല് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളെ ടൈമ് ഇങ്ങനെ തന്നെണ്ട് പോവും
ആഹ് ആഹ്
പക്ഷേ നേരം പോണായിറ്റ് അറിയൂല്ലട്ടോ
അത് നേരാണ്
ആഹ് ഒന്ന് നല്ലത് ഒന്ന് ചെയ്ത് ഒതുക്കികാണ്ട് കെടക്കാൻ നിക്കുമ്പോത്തിന് അടുത്തത് വല് വീണ്ടും വരാനായി
ഉം ഉം.
ശെ വലും നേരം വൈകുംട്ടോ എത്താനും നേരം വൈകും ഏ അഞ്ചര മണിയാവും അപ്പൊ പിന്നെ ആ ഒരു ടൈമൊക്കെണ്ടാവും
ആഹ് ആഹ് ഹസ്ബന്റ് എവിടെ നാട്ടിലാതോ
ഇല്ല അസ്ബന്റ് വടെല്ല്യാ
ഗൾഫിലാ
ഉം ഉം ഹസ്ബന്റ്ണ്ടാവുമ്പോ പിന്നെ എട്ക്കിടക്കെങ്ങനെ എങ്ങണ്ടേലൊക്കെ പൊർത്ത്ക്കൊക്കെ പോവാ ഇപ്പൊ പിന്നെ ഇവടെങ്ങനെ ഇതന്നെ ഇഞ്ഞിപ്പോ മഴീതൊക്കെന്ന് ഒതുങ്ങണല്ലോ
ഉ
ഇപ്പ ജൂ ജൂണ് കഴിഞ്ഞ് ഈ മാസൊക്കെപഞ്ഞി നല്ല മയായ്രിക്കും ഇപൊ ചെൽപ്പോ ലാസ്റ്റ്
ഉം ഉം നാട്ടിലാണോ പൊറത്താണോ ആഹ് ആഹ് ഗൾഫിലാണോ
ലായി ആഗസ്റ്റിലൊക്കെ നല്ല മഴീ വെള്ളപ്പൊക്കം പ്രതീക്ഷിക്കേണ്ട ദിവസങ്ങളൊക്കെ
ആഹ് ആഹ്
നല്ല അടിയിപ്പിച്ച നല്ല മഴയ്താല് ഇവിടൊക്കെ വെള്ളം കേറും
വീടും കയറും വെള്ളം
വീട് കയറണം എന്നുണ്ടെങ്കി ഞങ്ങളുടെ ലാസ്റ്റ് എൻഡിങ്ങില്ള്ള വീടാ അപ്പൊ അവിടൊക്കെ നമ്മളത് ഒരു ഇടവഴി ആണ് അവിടുന്ന് പിന്നെ അങ്ങോട്ട് കേറിയാ കുറെ വീടുകളുണ്ട് അവിടൊക്കെ കേറി ലാസ്റ്റിലേക്ക് എത്തുള്ളൂ ചന്തവരൊക്കെ കേറുമ്പൊ തന്നെ നമ്മുക്ക് ഇവിടെ മുറ്റത്ത് വെള്ളായ പിന്നെ അങ്ങോട്ടേൊക്കെ ഇറങ്ങാനും ഇതാക്കാനും പക്ഷെ മക്കള് ഇങ്ങനെ മഴ പെയ്യുമ്പൊ പറയേ എന്താമ്മ വെള്ളം കയറാത്തത് കാരണം ഓൽക്ക് സ്കൂൾ ലീവ് കിട്ടണേ
ആഹ് ആഹ്
ഇപ്പത്തെ മക്കൾക്ക് കാരണം സ്കൂള് പോ പറയാ രണ്ട് മാസം വെക്കേഷൻ തന്നീലെ ഇനി എങ്ങട്ട ഇപ്പൊക്കെ ലീവ്
ഉം ഉം
എവിടെ ഓൽക്ക് കളിക്കാനോ ഇതാക്കാനോ ടൈം ഇട്ടായിറ്റേ ഇപ്പം ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച മാത്രാണ് ആ ഞായറാഴ്ചയ്ൽ ഓൽക്ക എന്തൊക്കെ ചെയ്യണം ഞാനാണെന്നുണ്ടെങ്കില് പഠിക്കാനുള്ളത് കൊറെ വർക്കും കൊടുക്കല്ലോ ഈ ലീവ്ള്ള ദിവസം തലേന്ന് ഇവൽക്ക് കൊറേ വർക്ക് അട്ട് കൊടുക്കും
ആഹ്
അതുപോലെ ഞാൻ പറയാ ഇ ആഹ് പിന്നെ അയിമലട് ഇരുന്ന് ഇങ്ങാണ്ട് ഒർക്കൂക്ക്ണ്ടോ അർഞ്ഞിങ്ങാണ്ട് പിന്നെ പോയി കടന്ന് ഒറങ്ങും പിന്നെ പിറ്റേന്ന് ഈ വർക്ക് ചെയ്യാതെ പോവാണ് ങ്ങട്ട് പിന്നെ ടീച്ചേഴസ് ഞാൻ പറ ഇങ്ങനെയും തോനെ വർക്ക് കൊടുത്താണ്ട് പിന്നെ എങ്ങനെ മക്കള് ഫുള്ള് ചെയ്യാ അതിന്റെട വേറെള്ളത് പഠിക്കാന് കിസ്സായിട്ടും വേറള്ള ഇതായിട്ട് പരീക്ഷന്റൊയിട്ടൊക്കെ വേറള്ളതും പഠിക്കാന് മക്കൾക്ക് തന്നെ ഒരു ഇതാണ് ഓലെ തല ഓലെ പറഞ്ഞിട്ടും കാര്യല്ലേ അമ്മക്കൊക്കെ ഉള്ളൈനാട്ടിലും കൂടുതലാ ഇപ്പോ ഓൽക്ക് പഠിക്കാന് ഓലതോന്നും ഇപ്പം നമ്മക്ക് വായിച്ച് ഒരു ആദ്യം ഞമ്മള് പഠിക്കണം എന്നാലേ നടക്കുള്ളൂ
നമുക്കൊന്നും അറീല്ലാന്ന് പറയാൻ പറ്റൂലല്ലോ
അതെ ഇംഗ്ലീഷ് മീഡിയം ആണോ അതോ മലയാളോ
മീഡിയാണ്
ആഹ് ആഹ്
പക്ഷെ ഇതാണ് രാവിലെ ഇപ്പ ഇപ്പൊ ഈ മഴായയ്നോട് രാവിലെ എണീറ്റ് പോവാനും മടിയാ മഴ ആയപ്പോ നല്ല സുഖാണല്ലോ പൊതച്ചും മൂടി അങ്ങനെ കിടക്കാന്
ഉം ഉം
എങ്ങനെയാണ് ഡ്ര ളം ശീലകളും കാര്യങ്ങളും ഒക്കെ ഉണങ്ങി കിട്ടുവോ
ആഹ് മുകളില് ഷീറ്റ്ടിച്ചിട്ടുണ്ട് അപ്പം അയിന്
ആഹ് അയ്ശരി ഈ ടൈമില പർഞ്ഞ അങ്ങനെ കെടക്ക്മ്പൊളെ മക്കളത് അലക്കി ഉണങ്ങി കിട്ടാന്ന് തന്നെ പണിയാ
ഉംഉം
പിന്നെ സ്കൂളൊക്കെ പോണ കുട്ടികൾ ഇല്ലാത്തയ്നെക്കൊണ്ട് വല്ല്യ അൽക്കാന് ആ നമ്മൊക്കൊക്കെ ആണ്ന്നുണ്ടെങ്കിൽ പെടും
ആഹ് അഹ് ഞാ യൂണിഫോമ ഒക്കെ ഒണങ്ങി കിട്ടുവോ
ക്ക് യൂനിഫോം ഇ ഒണങ്ങി കിട്ടാൻ പണിയാണ് ഇപ്പൊ മെഷീൻ ഉണ്ടായനോണ്ട് അയിലിട്ടാണ്ട് ഉണക്കേ ഇപ്പൊ ഈ കോട്ട് മോഡലുള്ള യൂണിഫോം ഫോമാ അപ്പം പിന്നെ ഒണങ്ങി കിട്ടണങ്കിൽ കുറച്ച് പണി നല്ല കട്ടിണ്ടാവും പിന്നെ ഇല് ഉണക്കിങ്ങാണ്ട് ഇവിടെ ഫേന്റെ ചോട്ടിലിടും അങ്ങനെ ഫേന്റെ ചോട്ടിൽന്ന് പിന്നെ കാറ്റുണ്ടാൻ മതിയല്ലോ പിന്നെ ആ തണുപ്പിലാട്ട് ഇട്ട് പോവന്നെ അല്ല അതപ്പ നടക്കൂലല്ലേ നമ്മക്ക് അല്ലാതെ വേറെ ഉണങ്ങി കിട്ട ഒരു വഴിയും ഇല്ല
ആഹ് ആഹ്
ഇപ്പോ യൂണിഫോം ആണല് ഫുള്ള് നിർബന്ധമാണ് ഷൂ ആയാലും ഷോക്സ് ആയാലും കോലക്ക് വേണം
ആഹ് ആഹ്
അല്ലെങ്കിൽ അട്ടന്ന് ഫൈം കൊടുങ്ങയും ചെയ്യും ഈ മഴാണ് ഇത്ള്ളതൊന്നും ഓല നോക്കൂല
ഉം ഉം ആഹ് ശരിയന്നങ്ക
ആഹ് എന്നൊക്കെ